ഹലോ
ആഹ് കേക്ക്ന്നില്ലേ
ഓ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് ആഹ് അപ്പൊ ഇപ്പൊ ക്ലിയറ്ണ്ട് ക്ലിയറ്ണ്ട് എന്താ നല്ലതെന്നെ ഇങ്ങനെപ്പോണ്
പക്ഷെലോര് ചെലോര് ഞാൻ കോളീയ്യുമ്പളേയ് സൗണ്ട് പറ്റ് തീരെ ഇണ്ടാവില്യ ഇത് കൊഴപ്പല്യാട്ടാ ഈസൗണ്ട്
ആഹ് അതെ സൗണ്ട് ഇല്യാഞ്ഞാല് നമുക്ക് ഓല് പർണെന്താ മൻസ്സിലാവോ
ഇല്യ
ഇല്യാ ആഹ് അതെന്നെ
ചെലെ ടൈമ് ചെലോരത് തീരെ കേൾക്കൂല ചിലോരത് നല്ല സൗണ്ടും നല്ല വൃത്തീല് കേൾക്കും ചെൽ ചലോര്തെൻ അതാന്നറീല്ല ഒരു വെസ് പത്ക്കെ പർഞ്ഞിട്ടാണോ അതോഞ്ഞ് നെറ്റിന്റെ ഇഷ്യു അങ്ങനെ
ഉം ഉം നെറ്റിന്റെ ഇഷു ആണെങ്കി മുറിഞ്ഞ് മുറിഞ്ഞ് പോവെല്ലേ ചെയ്യാ ആഹ് കേൾ കാത്ത ഇത് ഇണ്ടാവ്ണത് നെറ്റിന്റെ ഇഷ്യൂ ആണ് അറീലട്ടോ ഇൻകാെക്കെ ഇങ്ങനെ പത് ചെലെ ആൾക്കാർക്ക് ചെലോര്ക്ക് പത്ക്കെല്ലെ പറയാെള്ളൂ സൗണ്ടേള്ങ്ങനെ കൊറ ച്ചെലെ പണിഞാ ആഒര് താണ്ടാേയണാവാെ അങ്ങനെയാവും ചെലപ്പാെ വേണെങ്കില് ഇത് നല്ല ക്ലിയറായിട്ട് കേൾക്ക്ണ്
ആഹ്
സമാധാനം പറയാനും കഴിയും മറ്റതൊന്നും മനസ്സിലാവൂല്യ
അല്ലെ പിന്നെ അമ്മള് ഏഹ് ഏഹ് ഏഹ് ചോയ്ക്കുമ്പൊ ചെൽപ്പൊ അവർക്കാെ ചോയ്ക്കുമ്പാെ തന്നെ അവർക്കൈന് ഇതാവും ഓരോരൊ ആവശ്യേ
ആഹ് ആഹ് എൻ ആഹ് ഓൽക്കെര് ബുദ്ധിമുട്ടേകാരം ഇത്
എപ്പളാ കടക്കലാേയ്ക്കാ
അതും പ്രശ്നാക്കി അങ്ങനെ കെടക്കാന് കാെറച്ച് കെയ്ഞ്ഞിട്ട് കിടക്കണ സമയൊന്നില്ല ഒറർക്കം വെരുമ്പണ്ട് കെട്ക്കലാണ് അങ്ങൻത്തെ കണക്കാണ് കെടക്ക്ണ ടൈമാെന്നും അങ്ങനെ കൃത്യം ടൈമാെന്നുല്യ അത് ഫോ ചെൽപം ഫോണക്ക് നോക്കി അങ്ങനെ ഇരിക്ക്യാവും ഐന്റെ എടെകൂടണ്ട് ഒറങ്ങ്ണ് ഇണ്ടാവും അപ്പാെ പിന്നെ ഫോണണ്ട് ഓഫാക്കി കെടക്കും ഇന്ന്പ്പൊ കൊറച്ച് എഴ്താനൊക്കെ ഇണ്ടേര്ക്കും അപ്പോ ഇഞ്ഞ് ഇപ്പെര്ന്ന് എഴ്തണം അല്ലാഞാല് നേരം വെള്ത്താ ഒഴിവ്ണ്ടാവില്യല്ലോ രാവിലെ സമയം
ഉം ഉം ആഹ് ചോറും എല്ലതും ഇണ്ടാക്കണ്ടെ അപ്പോം മക്കൾക്ക് പോവുമ്പോത്തിന്
ഉം മക്കൾക്കും പോണം ഇനിക്കും പോണം എല്ലാര്ക്കും പോണം എല്ലാരും പോണ ആൾക്കാരാണ് രാവിലെ ചോറ് മാത്രം പോരേയ് ചായിം കടിം ചോറും കൂട്ടാനും ഒക്കെ ഇണ്ടാക്ക്യെക്കണം
അം സീങ്ങ്ഒക്കെ കൈ കഴിച്ചോ
ആഹ് അല്ലാപിന്നെ കഴിക്കാതെ പിന്നെ ആര് കണ്ട്ട്ടാ പോണത് നമുക്ക് ആരും കാണ് ഹ് ഇട്ക്കാ ആള് ഇല്യലോ ഇമ്മളെന്നെ ഒക്കെ ഇട്ക്കണേ പിന്നെ വന്നാലും വേണ്ടെരും നമ്മള് എവെടെ പോയി വന്നാലും വേണ്ടെ അപ്പുളും എട്ക്കാ
ആഹ്
എല്ലം കഴിച്ചിട്ടാ പോവാന്
പിന്നെ അലക്കാന് പിന്നെ മിഷീൻല് ഇടലാ
അലക്കാൻ മിഷീൻല് ഇടലില്ല ഞാന് ഇന്റെ മിഷീന് കംപ്ലൈന്റൈണു ഓന്ന്ണ് ഞാന് അലക്ക അലക്ക്ണൈന് കൊഴപ്പല്യ പക്ഷെ ഒണക്ക്ണ മിഷീന് കറങ്ങ്ണ്ല്യ എൻന്ത്യെ ആവാെ എന്തേ വെറ്റിഅറീല്ല
ട്ട് ഇണ്ടാവും അത് ആർക്കെങ്കിലും കാൺച്ചോക്കിയാ മതി
അത് ഇഞ്ഞ് ഇഞ്ഞ് എന്തായാലും ഫാന് മോനാെരു ഫാന് വെക്കണം പർണീര്ന്നു ഇവടെ അ പോന് ഫാന് ഇവടെ വാങ്ങി വെച്ച്ണ്ട് ഓൻ കടേക്ക്പോണ കടേത്തെ അവ്ട്ത്തെ ഫാന് പഴയ പഴയ സ്റ്റോക്ക ആണ് സാധനം പുതിയതാണ് കുറച്ച് പഴയ സ്റ്റോക്ക ആണ് പറ്ഞ്ഞു മറ്റ റിമോട്ടിന്റെ ഫാനനട്ടിലൊക്കണല്ലോ അങ്ങത്തെ ഫാന് അലൈറ്റത്തുംറ്റത്തിനാ അത് അപ്പോ അത് വാങ്ങിച്ച് അപ്പഞ്ഞത് ഫിറ്റയ്യാൻവേണ്ടിവരുമ്പോൾ ഓനക്ക് കാണിച്ചു കൊടുക്കണം. എന്താണ അറിയില്ല ഇതേപോലെ ഒരു ദിവസത്തിന്റെ മുന്ന അതേ മാതിരി ഉണ്ടരുന്നു വാഷിംഗ മെഷീനി ഞാൻ തിരുമ്പല കഴിഞ് ഞാൻ സാധരണ വാഷി് മെഷീൽ തിരുമ്പലില്ല ഞാന് എന്ത് ചെയും പിന്നെ എന്താണ് എവിടങ്കിലും പെയിക്കാണ്ടൊക്കെ രണ്ട് ദിവസത്തെ കൂട്ടി വെച്ചുണ്ടെങ്കി അങ്ങനെെ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മാത്രമേ ഞാൻ ഇടലുള്ളൂ
ആ ആ
പിന്ന അല്ലാത്ത ഇടലില്ല പിന്നെ ഒ മഴ
ആഹ
ക്കാലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഒണക്കാ വേണ്ടിയിട്ടിടും കല്ലുമല അ ട്ട് ഉണക്കാൻ വേണ്ടിട്ട് മെഷീനില ഉണ്ട് അപ്പൊ ഒരീസട്ടപ്പം കറങ്ങില്ല അതില് പിന്നെ അത് കഴിഞ്ഞ കടി പിന്നെ ഞാന് അന്നല്ലേ ഞാന് എടുത്ത് വെയിലെത്തിട്ട് പിന്നെ കഴിഞ്ഞാല് വേറെ ദിവസംട്ടൊക്ക പിന്നെ കറങ്ങിം ചെയ്ത് ഇപ്പൊ ഇന്ന് നോക്കുമ്പോ ഇന്ന് അതേ അവസ്ഥ ഇപ്പൊ കറങ്ങ വേഗയ്ന്ന്ടു ത്ത്ക്കാണ്ട് പിന്നെ അയല്മതോരട്ട് നല്ല വെയിലും ഒക്കെ ഉണ്ട ശരിക്കു വീട്ടിലുള്ള പുറത്ത് അപ്പ ഞാനൊന്നായിട്ട് നിലത്ത് വിരിച്ച് കാണ്ട് ഉണക്കി ഇടുക്കലോ ഇനിയിപ്പ അതൊന്നും പറ്റി ഇല്ല നമ്മള് വീട്ടിലുണ്ടെങ്കിലെ
ആഹ അങ്ങനെ ഇട്ടാല് എടക്ക് മഴചാറും പിന്നെ നനിം നമ്മൾ അതിനായിട്ട് ഇരിക്കണം
ആ മഴ അങ്ങോട്ട് ചാറി കഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് നനിയേ അത് ഇട്ത്തക്കാനും പറ്റില്ല പിന്നിം വേണം
നമ്മള് നിലത്തിരിച്ചിടുമ്പോം ബാർപ്പിന്റെ മേലക്ക ആവുമ്പോ പെട്ടെന്ന് വെള്ളായ്മക്കെ ആവും.
ആ അതെ നോക്കി നിൽക്കണം മഴ പെയ്യണത് അതള്ളത്
ഒറങ്ങി അറിയൂല്ല
ഒറങ്ങൂല ഉച്ചക്കൊന്നും പിന്നെ ഏതാലും ഒറങ്ങൂല ആ പ്രത്യേകി ഉച്ചാവുമ്പളങ്ങനെ ഒണക്കാനൊക്കെ തുണികളൊക്കെ ഒണക്കാനിട്ട് കഴിഞ്ഞാൽ എന്തായാലും കെടക്കൂല
ആഹ
ഉം ചെയ്യൂല അല്ലെങ്കിൽ ഉച്ചക്ക് ഒറങ്ങ്ണ സ്വഭാവം പ്പ ഇല്ല ആദ്യക്കെ ഒറങ്ങിക്ക്ണ് മക്കളൊക്കെ ചെറ കുട്ടികളാവുമ്പോക്കെ ഒറക്ക് രാത്രി ഒക്കെ ഒറക്ക് പോകുമ്പോഴ് ഉച്ചക്ക് കിടന്ന് ഒറങ്ങീനി ഇപ്പ പിന്നെ ആ ഒറക്ക്ല്ലാട്ടോ ഇപ്പ പിന്നെ മക്കള് അങ്ങനത്തെ ഇതെന്നു ഇല്ലല്ലോ ഒ കൊഴിക്കണ അങ്ങന് ത്തതൊന്നുംല്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഓറ്ങ്ങൂല പിന്നെ പിന്നെ എന്തെങ്കിലും ആയിട്ട് അധികം എക്സ്ട്രാ പണിയൊക്കെ എടുത്ത കാണ്ട് ങ്ങനെ ക്ഷി ക്ഷീണിക്കാണ് ഇങ്ങനെ കിടക്കും പക്ഷെ കെട കെടന്ന ഓർങ്ങും അതാ ഉണ്ടാവാ പിന്നെ അങ്ങനെ കെടക്കാൻ നിക്കൂല എന്തെങ്കിലും ആയ്ട്ടിങ്ങനെ ചില്ലറ പണികളായിട്ട്ങ്ങനെ പോവും. ഇല്ലെങ്കി ആർക്കെങ്കിലും വിളിക്ക അങ്ങനെന്തെങ്കിലുക്കെ ചെയ്യും. അതാവുല്ലേ ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഫോൺ വിളിച്ചാ വെക്കൂലല്ലോ ഇപ്പാരും അങ്ങനെ ഇണ്ടല്ലോ.
ആ
വേറെന്താ?
പിന്നങ്ങ് പോയി പോ
ആഹ
ഇല്ല. എല്ലാരും ഒറങ്ങി ആവരൊക്കെ നേരത്തെ കെടന്ന്. ഒരാൾക്ക് പനി പനിയുണ്ട്. ചെറിയാള്ക്ക്
ആ കാണിച്ചില്ലേ ഡോക്ടറേ കാണിച്ചില്ലേ?
ഇല്ല ഇന്നിപ്പ സ്കൂൾ വിട്ട് വന്നാരെ വൈകുന്നേരം ചെറുതായിട്ട് ഇത് ണ്ട്
ഉം
ആഹ ഇപ്പൊ എല്ലോയിടത്തും ഉണ്ട്. പനിയും ഛർദിയും ആണുള്ളത്.
ഇപ്പോ സ്കൂളില് ഓരോ ദിവസം ഗ്രൂപ്പില് കാണാം ഓരോരുത്തരും ലീവാണ് എന്നു
മ് മ് ഉം
സംഭവം ഇതാണേ ഒരാൾക്ക് ഉണ്ടായാ മതിയല്ലോ.
ആ പകരും പനിയല്ലേ. ഇപ്പൊ ഇന്നിപ്പോ അതാണ് ഓര്ക്ക് പെട്ടെന്ന് ഓര്ക്ക് പ്രതിരോധ ശേഷിയും കുറവായി. പെട്ടെന്നമ്മടെ ഇതുവരെ അവര് വീട്ടിലിങ്ങനേ നിന്ന് കാണ്ടേ പൊറത്ത് ഇറങ്ങിയെല്ലാരായിട്ടുള്ള അമ്മയില്ലാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് കാലാവസ്ഥന്റെ ആ ഒരു മാറ്റം വരുമ്പം എന്തായാലും
ആഹ്
വരും ഞാൻ ഇന്നൊക്കെ ഒന്നും ഇതാവാനില്ല വെലകാണ്ട്
ആഹ്
പനി മാറിയിട്ടില്ലെങ്കി ഡോക്ടറെ നാളെ ഒന്ന് കാണിച്ചു
ആ കാ കാണിക്കണം എന്തായാലും. ഒന്ന് നോക്കട്ടെ കാണിക്കാം നമ്മള് കൈ വീട്ടിലൊള്ള മരുന്ന് കൊടുക്കും ഞാനങ്ങനെ തന്നെ അന്ന് കൊടുക്കുന്നു പിറ്റേന്ന് എന്തായാലും കൊണ്ടോവും. പക്ഷെ കൊണ്ടുപോയി കൊണ്ടുവന്നാ പിന്നെ ഒരിക്കും അങ്ങനെ പനിക്കും
അതേ. അത് അതങ്ങനെതന്നെയാ പനി ശരിക്കന് രണ്ട് പിന്നെ നമ്മള് മരുന്ന് ഗുളിക കൊടുക്കയാണെങ്കിൽ പാരസെറ്റമോള് കൊടുക്കയാണെങ്കിൽ മൂന്ന്‌ നേരം തുടർച്ചയായിട്ട് കൊടുക്കുക. മൂന്നു നേരം തുടർച്ചയായിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പനി ഒട്ടും ഒട്ടും കൊറഞ്ഞില്ലെങ്കിൽ കാണിക്കുക. എ എന്നിട്ടും പനിച്ചിട്ടാണങ്കി പിന്നെ അതിന്മേ പിന്നെങ്ങനെ ഗുളികാ കൊടുത്താ നിക്കും. അങ്ങനെ ഉണ്ടോന്നല്ലേ നമ്മള് മരുന്ന് കൊടുക്കുമ്പോ മൂന്നു നേരം അപ്പൊ ഒരു നേരം കൊടുത്ത് പനി വിട്ട് കഴിഞ്ഞ പിന്നെ നമ്മള് പിന്നെ കൊടുക്കൂലല്ലോ. പിന്നും പനിക്ക്ണ്ടെങ്കിലെ കൊടുക്കുള്ളൂ. തുടർച്ചയായിട്ട് പനി വിട്ടാലും ഈ മൂന്ന് നേരം തുടർച്ചയായിട്ട് കൊടുക്കണോല്ലോ. അപ്പഴേ ആ പനിയെന്തായി പോവുള്ളൂന്ന്‌. അപ്പ അതാണ് നമ്മളങ്ങനെ ഇവിടെ കൊടുക്കും. പിന്നെ ഡോക്ടർടടുത്തു ചെല്ലുന്ന രണ്ട് കൊട്ടും ആ തട്ടും ആ ഗുളിക എല്ലാം കഴിഞ്ഞ മരുന്ന് പനി മാറി.
ആഹ്
ആദ്യം തന്നെ നമ്മള് കൊറേ മരുന്ന് വീട്ടിന്ന് കൊടുത്തക്കാണ നമ്മള് കൊറേ മാറ്റിട്ടാ പോവാ.
ആ മാറുന്ന്‌ നോക്കും. അന്നരെ കൊണ്ടോണ
ആഹ്
ആ കൊണ്ടപോണ പ്രയാസം വിചാരിച്ചിട്ട്.
ആഹ്
എങ്ങനെങ്കിലും മാറുമോന്ന്‌ നോക്കും. അതാ ഉം
അങ്ങനെ ഡോക്ടറെ മുഖം കണ്ടാലേ മാറുള്ളൂ
ആ പിന്നെ പനി വരുമ്പോ നല്ലോ വെള്ളം കുടിക്കണം ഭക്ഷണം വേണ്ട വെള്ളം മാത്രം കുടിക്കണം കാണ അതിന്നപ്പോ ഞമ്മളെ ചെറിയ മക്കൾ അത് കേൾക്കൂലല്ലോ ഒക്ക് വെള്ളം പനിയ ഗുളിക കുടിക്കാൻ തന്നെ തുള്ളി വെള്ളം കുടിച്ചിട്ടാ വല വിത്തലാണ് കഴിഞ്ഞ വെള്ളം ഒന്നും കുടിക്കൂലല്ലോ പിന്നെ
ഇന് പച്ച വെള്ള പറ്റുവുള്ളൂ തളപ്പിച്ചാറിയ വെള്ളമൊന്നും പറ്റൂല
ആഹ്
ഇതില് കുടത്തിലുള്ള വെള്ളമാ കലത്തിലൊക്കെ വെള്ളം എടുത്ത വച്ചാല് അതെന്താ വച്ചാല് അത് ചുടുവെള്ളംണത് വേണ്ട അറിയും. അതും അറിയ പക്ഷെ ചമ്മൾ സാധാരണ പച്ചകള എടുത്ത് വെച്ചാ തന്നെ അത് വേണ്ട അറ കൊടു അപ്പോഴ കൊട്ട എങ്ങനത്തെ ആൾക്കാര് തളപ്പിച്ചാറി കൊടുക്ക
ആഹ് അണ
വിച്ചക്കരല്ലോ-
ഞാന് വെള്ളം തിളപ്പിച്ചക്കെ വെച്ചാല് ഇപ്പോ ഈ വേനൽ തുറന്ന ആയതിനന് ശേഷം- വെള്ളം തിളപ്പിക്കല് മാറ്റി അതു വരെ വെള്ളം തളപ്പ പിന്നെ വേനൽയപ്പോ എല്ലാവർക്കും- നല്ല തണുത്ത വെള്ളം വേണം പറഞ്ഞപ്പോ ഞാന് ഒരു ഫ്രിഡ്ജില്- ഫ്രിഡ്ജിൽ വെള്ളം വച്ച് എടുത്ത് കുടിക്കും- അപ്പൊ പിന്നെ അതിനന് ശേഷം ഇപ്പൊ ഈ മഴെയ്തപ്പോ നീ വെള്ളം തളപ്പിക്കാൻ പോയിട്ടില്ല ഇപ്പഴും- മഴ പെയ്ത്ന്ന് വെച്ചിട്ട് ദാത്തിന് കൊ കുറവില്ലല്ലോ-
ഇല്ലല്ല കൊറവില്ല പക്ഷെ അങ്ങനെ മഴയ എതാണ്ട്- ഇതില്ലേ തണുപ്പ വായിറ്റില്ലല്ലോ?
ആഹ് തണുപ്പായിട്ടില്ല മഴ ഇണ്ട ചഴച്ചച്ച് മഴയുണ്ട് ഇല്ലിയച്ചല്ല അങ്ങനെ എത്ര അവസ്ഥയല്ലോ ഉം ഉം. അത മഴമൊക്കെ എത്തിട്ടില്ല-
മഴ ആയിട്ടില്ല എന്നാലും നമ്മളെ നനിയാലും മ്മളെ ശുല്പ്പാക്കാനുള്ള മഴ ഉണ്ട്.
ആഹ്
ആസ്കോ കോണല്ല എന്തോ
ആഹ്
അത സ്കൂൾക്ക് പോണ നേരം ഇന്ന എന്തായാലും സ്കൂൾക്ക് പോണ സമയത്ത് മഴെയ്തിട്ടില്ലോ- വലിയ കാര്യം ഉം.
വരുന്ന ടൈമിൽ ഇല്ല-
ആഹ്
പിന്നെ വേറെ എന്താ വെച്ചാലും പോയ സ്കൂൾക്ക് പോണതായാലും കുട ചൂടിയാലും നനയാണ് കാരണം ബാഗ് ഒക്കെ എട്ടുന്നില്ല-
കോട്ട് വാങ്ങിക്ക കൊടുത്താ നീ മറ്റേ കൊട ചൂടിയാര്- കൊടയൊക്കെ എവിടെെങ്കിലൊക്കീ ക ഓലെ ബാഗ് ഫുള് നനയും അങ്ങ പുസ്തകം വീട്ടിൽന്ന് സ്കൂള് വിട്ട് വരുന്ന സമയയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ഒ ബാഗന്ന് പുസ്തകം എടുത്ത് കണ്ട് പുറത്തേക്ക് മാറ്റിേ വച്ചാൽ മതി പിന്നെ ബാഗ് തുടച്ചു കൊടുത്ത ഇതിപ്പോ സ്കൂൾക്ക് പോകുമ്പോളേ നഞ്ഞി പോയി അത് അങ്ങനെ കിടക്കുകയല്ലേ-
ആഹ് പിന്നെ എന്താച്ച കോട്ട് കൊടു ഉസ്കൂൾ വിടാനും ബുദ്ധിമുട്ടാണ് അണ്ടോന്ന്
ആഹ് അതാണ് ചെറിയ കുട്ടികൾക്ക് വലിയതാണ് ഉം. ആഹ്
എന്നിട്ട് ഇടണമെങ്കിൽ ഒരാൾ വേണം നമ്മൾ അതില് ഇട്ട് കൊടുക്കല്ലേ ഇവിന്ന് പോകുമ്പോ തന്നെ ഇപ്പൊ മദ്രസ്ക്- ചിലപ്പോ ഞാന എന്താ ചെയ്യല് പിന്നെ മഴയാുമ്പോ വേറെ ഒരു വണ്ടിമല പോവൽ ബൈക്ക് മ്മലാണ് പോവൽ അപ്പൊ- അപ്പ കോട്ടിട്ട് കൊടുക്കുവ എന്നിട്ട് അതില് കവറും കൊ കൊട വേറെ ബാഗിൽ നോക്കലാണ്- ഇട്ട കൂടി കൊടുക്ക ഇടാതെ അറിയില്ല-
ആഹ്
ഏതയാലും വണ്ടിമ്മൽ ആവുമ്പോൾ പകമാണ്-
അല്ല വണ്ടിമ്മൽ ആകുമ്പം കോട്ട് വേണം.
ആഹ് ആഹ് പിന്നെ വേറെത്തന്നല്?
വേറെ എന്താ പ്രത്യേകിച്ചൊന്നുംല്ല എന്നാ ഓക്കെ. അഹ് ശരി ആഹ് അയ്ക്കോട്ടെ